ഹലോ
ആഹ് പറഞ്ഞോ ആഹ്
ഓക്കേ അപ്പൊ നമ്മള് എവിടെ പറഞ്ഞ് നിർത്തിയത് ആഹ് എന്ന് വച്ച് കഴിഞ്ഞാ ഏഹ് ഇപ്പോ എൻ്റെ അവ്ടുത്തെ എന്ന് വച്ച് കഴിഞ്ഞാൽ പാരൻറ്സ് എന്ന് വെച്ച് കഴിഞ്ഞാ ഹസ്ബൻഡിനെ ഫോൺ വിളിക്കും
ആഹ്
പക്ഷെ ഞാൻള്ളപ്പോ അവര് സംസാരിക്കില്ല എന്റെ അടുത്ത് രിക്കുമ്പോ അവര് കൂടുതലൊന്നും സംസാരിക്കൂല്ല
ഉം
അപ്പൊ അവർക്ക് പേഴ്‌സണലായിട്ട് പറയാനുള്ള കാര്യങ്ങള് പറയുമ്പോ അവര് പറയും നീ പുറത്തു പോകുമ്പോ വിളിക്കൂട്ടോ
മ്
അന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നന്നായി ഫീൽ ചെയ്യുല്ലോ കാരണം നമ്മള് വേറെൊരു ഫാമിലീന്ന് വന്ന് ഇരിക്കണ ഒരു വ്യക്തി ഏഹ് അങ്ങനെയാണ് എപ്പോഴും അവര്
ഓഹ് അല്ല ഒറ്റ മോനാണോ
ആഹ് ഒറ്റ മോന പിന്നെ രണ്ട് അനിയത്തിമാരാണ്
ആഹ് അവരെങ്ങനൊണ്ട്
അവര് വേറെ തരമാണ് ഈ ഓർത്തഡോക്സ് ആയതിൻ്റെ പ്രോബ്ലം അവർക്കും ഉണ്ട്
ആഹ്
ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കണവരല്ല അവര്
ഓ
അവരതായ ഇഷ്ടങ്ങള് അങ്ങനൊന്നുല്ല അവർക്ക്
അതുകൊണ്ട് മറ്റുള്ളവർക്കും അങ്ങനിഷ്ടങ്ങള് പാടില്ലെന്നാ അല്ലേ.
ആഹ് ഞാനാണങ്ങ ഓപ്പൺ മൈന്റാണ് അപ്പൊ പറയാൻള്ളത് ഞാൻ പറയും. ഇപ്പൊ എന്റെ വാപ്പേണ് എൻ്റെ ഉമ്മയാണെങ്കിലും, പറയാൻള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയും.
ആഹ് അതെ.
അത് തെറ്റാണ് അത് ശരിയാണ് എന്ന്ള്ളത് പറയും അപ്പതഅവടെ തീർന്നു.
അതെ
ആഹ് ഇവ്ര്ന്ന് വെച്ച് കഴിഞ്ഞാ ഏ പണ്ടത്തെ മാതാപിതാക്കൾ പറയുമ്പൊ പ്പ ഏ ന്നമ്മളെക്കെ ഏ ആൾക്കാര് നമ്മടെ. അച്ഛനമ്മമാര് ന്നിക്കൂലെ അവര് പറയണേനന്സരിച്ച് ആ ഒരു ലൈഫാണ് ഇവരത്.
ഓ
എന്നെനിക്കത് ഇഷ്ടല്ല ഇപ്പൊരു ഡ്രസ്സ് വാങ്ങണങ്ക പോലും സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിക്കില്ല.
ആഹ് ജീൻസൊക്കെ അപ്പെ ഇടാൻ ബുധി ഹ്
ഇട് അതൊന്നും സമ്മതിക്കില്ല അറ്റ്ലീസ്റ്റ് പൊളിയിള്ള ചുരിദാറ് പോലും ഇടാൻ പറ്റുല്ല.
അതൊക്കെ എന്ത് സ്വഭാവാ ന്നമ്മടെ ഇഷ്ടല്ലെ ന്നമ്മടെ വസ്-
ആഹ് ആ അതുപോലും ഇടാൻ സമ്മതിക്കില്ല.
ഉം
അങ്ങനെ പിനെ ലെഗിൻസ്.
ആഹ്
പിന്നെ ബ്ലാക്ക് കളർ ഡ്രെസ്സ്ടാ പാട്ളാ.
ബ്ലാക്കിടാൻ പറ്റത്തില്ലേ?
പറ ഞങ്ങടെ മറ്റേത്ടാൻ സമ്മതിക്കും പക്ഷെ ഏഹ്. ഇതില്ലേ സാധാ ചുരിദാറൊക്കെ ബ്ലാക്ക് കളറ്ണ്ടാവില്ലെ ഫുള്ള്. ആഹ് അത് ടാനൊന്നും സമ്മെയ്ക്കില്ലാ. അവ്ര് ഇപ്പോ നമ്മള് കല്യാണത്തിന് ഞങ്ങ് ഞങ്ങടെതനുസരിച്ച് കല്യാണം കഴിഞ്ഞഴിഞ്ഞാ- ന്നം ന്നമുക്കൊരു അലമാര നറച്ച് സാനങ്ങള് അവരവടെ വാങ്ങി വെച്ചിട്ട്ണ്ടായിരിക്കും.
ആഹ് അതെ
അത് നമ്മളിഷ്ടം ചോയ്ച്ചിട്ടാണല്ലോ വാങ്ങിക്ക മിക്ക കൊറച്ച് കാര്യങ്ങളൊക്കെ.
ആഹ്
ഇതവര് വാങ്ങി വെച്ചിട്ട്ണ്ട്. അത് നമ്മടെ അളവ് വെച്ചിട്ടല്ല അവര മക്കള അളവ് വെച്ചിട്ട് വാങ്ങി വെച്ചിരിക്ക്ണ്.
അ അ ആഹ്
അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവര്ക്കും കൂടി ഇടാലോ.
ആഹ് അതെ
ഏ എന്നാണ് ഓക്കെ സമ്മയ്ച്ചു പക്ഷെ. വാങ്ങിക്കുമ്പോ നമ്മടെ ഇഷ്ടം കൂടി കൂടി ന്നോക്കണല്ലോ? അത് അവര് വാങ്ങിച്ച് ന്നമ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലത് മാറ്റി വെക്കാൻ പറ്റില്ല ന്നമ്ക്ക്.
ആഹ്
പ്പ്ഞ്ഞെനിക്ക് എന്റേതായൊരു ഇതുണ്ടല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്റൊരു- ഇതിനൻസരിച്ചല്ലേ എനിക്ക് മാറാൻ പറ്റൊള്ളൂ.
അതെ അതെ അതൊക്കെ ഭയങ്കരെ ബുദ്ധിമുട്ടാവും.
അ ആ
പിനങ്ങോട്ട്.
അവര് എന്ത്‌പ്പോ ഏ ഇപ്പ്‌ ഞ് ഒരു ഫംഗഷൻ ഇപ്പൊ ന്നമ്മടെ അവടെ പെര്ന്നാള് ഞങ്ങ്ക്ക്- പെരുന്നാൾ വരും ആ പെരുന്നാളിലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ ഫസ്റ്റ് നമ്മള് ചോറ് തിന്ന് കഴിഞ്ഞാ എല്ലാവരും പെണ്ണിന്റെ വീട്ടി പോവും
ആഹ്
അങ്ങനെയാണല്ലോ ഇപ്പൊ എന്താണെങ്കിലും ഇപ്പ ഹിന്ദുക്കളിൽ ആണെങ്കിലും അങ്ങനെയാണല്ലോ എല്ലാത്തിലും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവര് വന്ന് എന്നുവെച്ചാൽ മാറി താമസിക്കുന്നവരാ കുറച്ച് ലോങ് ആണ് അവരെ ഫാമിലീനെയായിട്ട് കുറച്ച് ലോങ്ങാണ് താമസിക്കുന്നത് അപ്പോൾ ഇവര്ക്ക് ഇവര് എൻ്റെ അമ്മായിയമ്മക്ക് അമ്മായിയമ്മയുടെ വീട്ടിൽ പോണം അത് ഞാനും വരണം
ഓഹ് ആഹ് ആഹ് തന്നെ പോയാ പോരെ
അത് പറ്റില്ല എല്ലാരും കൂടി പോണം എന്നിട്ട് അവരെ വീട്ടീന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോരണം
അഹാ
എന്ന്വെച്ചാ ഇപ്പം വീട്ടില് മറ്റുള്ളവര് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ അതിന്റെ ചിട്ടാവട്ടങ്ങളൊക്കെ മാറ്റണ്ടേ
ആഹ് അതെ
പിന്നെയെന്നു വെച്ചു കഴിഞ്ഞാ ഇപ്പ നമ്മൾ പുറത്തു പോവൂലോ ഭാര്യാ ഭർത്താക്കന്മാര് പൊറത്തൊക്കെ പോവൂലോ അപ്പോ ഇപ്പൊ നമ്മളൊരു അഞ്ചു മണി നേരത്താണ് പൊറത്തു പോണെങ്കി അമ്മായിയച്ഛൻ പറയും നിങ്ങള് ഇവിടെ പ്ര പ്രയറിന്റെ ടൈം ആവുമ്പത്തേനും തിരിച്ചെത്തണം
ആഹ് ആഹ്
ഇപ്പ നമ്മൾ അഞ്ച് മിനിറ്റ് അങ്ങട് ഇങ്ങട് വൈകിയാ അപ്പൊ കോള് വരും
ഓഹ്
എന്നാ അവരായിട്ട് പോകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നല്ല
ആഹ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ശരിക്കും ഞാൻ ഡിപ്രഷന്റെ സ്റ്റേജിലായിരുന്നു തൊടക്കത്തില്
ആഹ്
പക്കാ ഡിപ്രഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയില്ലെങ്കിലും നമ്മളെങ്ങനെ എന്നു വെച്ചാൽ ഞാനും ഹസ്ബൻഡും മാത്രേ ഉള്ളൂ അപ്പ ഇവരിങ്ങനെ നമ്മളെ ഒറ്റ് റ്റപ്പെടുത്തുമ്പോ കോൾ വരണു അവര് വിളിക്കുന്നു പോണു എന്നുവെച്ച ഓൾറെഡി ഹസ്ബൻഡ് അവരെ കൂടെയാണ് അവര് പറയണതനുസരിച്ചാണ് നിക്കണത് ഒറ്റപ്പെട്ടിട്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ ഒക്കെ ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേ തലക്കലെത്തിയ ആളായിരുന്നു ഞാൻ
ആഹ് പിന്നതെങ്ങനെ മാറി
അത് മാറീന്ന് വെച്ചു കഴിഞ്ഞാ ഞാനൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് കൊടുത്തു
ആഹ്
കാരണം ഇവര് ഞങ്ങ ചെന്നൈയില് ഹൈദരാബാദൊക്കെ ഇങ്ങനെ മാറി മാറി താമസിച്ചിട്ടുണ്ട് അപ്പോ നമ്മളെ പേരൻസ് എനിക്ക്ന്ന്‌റഞ്ഞ വ്യത്യാസം ഇല്യാരുന്നു അപ്പോ ഞ ഞാൻ അപ്പം കാര്യം അപ്പം മറക്കും അത്രേ ഉള്ളൂ എൻറെ മനസ്സില്
ആഹ്
ആഹ് അപ്പൊ ഇവരെ നിക്കാൻ വേണ്ടി കൊണ്ടുചെന്ന് പക്ഷെ അവര് എൻ്റെ അടുത്ത് നിക്കാൻ വരണേന്റെ തലേ ദിവസം പോയിട്ട് എൻ്റെ കുറ്റങ്ങളാണ് എൻ്റെ വീട്ടി പോയി പറഞ്ഞിരിക്ക
ആഹ് ആഹ്
അങ്ങനെ കൊറേ കാര്യങ്ങള് ഇപ്പൊ ഒരു ബൈക്ക് വാങ്ങിയ ഹസ്ബൻഡ് അത് ഞാൻ കാരണാണെന്ന് പറഞ്ഞ് ഇഷ്യുണ്ടാക്കി
ആഹ് അതിനെന്തോ ഇത്ര ഇഷ്യൂ വണ്ടി വേണ്ടേ വണ്ടി ഇല്ലാത്ത വീടുകൾ ഇപ്പ എവിട
സ്വന്തം മോനക്ക് വണ്ടിയും ബൈക്കും കാറൊന്നും വീട്ടിലുള്ള പോലും കൊടുക്കൂല
അതെന്താ അതെന്ത് സ്വഭാവ അത്
ആഹ് അപ്പൊ അതൊക്കെ നമുക്ക് നമ്മ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുള്ള ആള ഞാൻ സ്കൂട്ടി ഓടിച്ച് ഏത് മു ക്ക് മൂലേം പോണ വ്യക്തിയ
ആഹ അപ്പം പിന്നെ പറയണ്ട
ആഹ് കാരണം എന്റെ വീട്ടില് മൂത്തതാണ് ഞാന് അപ്പോ എനിക്ക് അതി ന്റെതായ ഇത്ണ്ടാവൂലെ ൻ്റെ വീട്ടില്
ആഹ് അതെ അതെ
അനിയന്ള്ളത് ചെറ്താണ് ഞങ്ങൾ തമ്മില് എട്ടു വയസ്സിന്റെ വ്യത്യാസൂണ്ട്
ആഹ്
അപ്പൊ പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ ഓടി നടക്കണ ആളാണ് ഒക്കെ ചെയ്യണം ഒരു വീട്ടിൽ വന്നിട്ട് ഒ ഭർത്താവിന് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറയുമ്പോ എന്താവും അവസ്ഥ
ഉം അതെ ഭയങ്കരെ
ആ ഒരു അവരെ പെൺകുട്ടികൾക്കെല്ലാം അവര് കൊഴപ്പില്ല ന്നാലും ഒരു ആണായ എന്റെ ആഹ് അന്ന്ച്ചാ അവരന്ന്ച്ചാ പുറത്തു പോവില്ലല്ലോ
ഓ
വി ഇപ്പ നമ്മളൊക്കെ എന്താന്ന് വെച്ച ഒര് ഫംഗഷൻ വന്ന് കഴിഞ്ഞാൽ നമ്മള് പുറത്തേക്ക് പോവും ഒറ്റക്കാണെങ്കിലിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകൂലോ ഇതൊന്നും അങ്ങനെന്നുംല്ല അവർക്ക്
അവർക്ക് അങ്ങനൊന്നും ജീവിക്കണ ഒരു ഇതള്ളവരായിരിക്കത്തില്ല ഉം
പഠിപ്പിച്ചു
ആഹ് അതാണ് അപ്പൊ മറ്റുള്ളവര് സന്തോഷിക്കുന്ന കാണുമ്പോ അവർക്കത് ബുദ്ധിമുട്ടാ
അതെ അപ്പൊ ഇതന്ന് വച്ച് കഴിഞ്ഞാൽ പിന്നെയും ഒരു വട്ടം നിർത്തിച്ചതായിരുന്നു ഇവര് ഞാന് എന്റെ അടുത്തന്ന് ഫോൺ വിളിക്കാതെ പുറത്തു പോയി വിളിക്കണത് നമുക്ക് ക് സങ്കടാണല്ലോ പ്പോ ഇൻ്റെ പേരൻസ് വിളി കുമ്പോ പറയാണ് എന്റെ ഹസ്ബൻഡ് ഉള്ള പ്പൊ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ
ആഹ് അതെ കേക്കുമ്പോ
ആഹ് നമ്മള ഒന്നാണെന്നുള്ള നിലക്കാണല്ലോ ജീവിച്ചു പോണ്ടത്
ആഹ് അതെ
ആ അപ്പോ അവരെ വീട്ടില് കുറച്ച് ഇഷ്യൂസ് ഇണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്നിരുന്നാലും നമ്മള് ആ വീട്ടിലേക്ക് വന്ന ആളാണ് അപ്പന്ന പിന്നെ നമ്മൾ ആ വീട്ടിലെ ആളാണല്ലോ
അല്ല പ്പം വീട്ടില് എന്തോ പറയുന്നേ?
എന്റെ വീട്ടില് എന്നോട് ഡൈവോഴ്സിന് വരുമ്പോ ചെയ്തോളൻ പറഞ്ഞതായിരുന്നു.
ആഹ്
കാരണം അത്രയും വലിയ പ്രശ്നം ഇണ്ടായിണ്ടായി
ഉം
പിന്നെ അതിന് ശേഷാണ് ഇവ എന്റെ ഹസ്ബൻഡ് മാറിയത്. ഒരു മാസത്തോളം ആയി. കാരണം ഞങ്ങ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ മാറി താമസിച്ചിട്ടില്ല്യാ ഒറ്റക്ക് ൻക്ക് അങ്ങട്ടും ഇങ്ങട്ടും അധികം താമസിക്കേണ്ടി വന്നിട്ടില്ലാ
ആഹ്
ഈ ഒരു പ്രശ്നത്തില് ഞാൻ ഒരു മാസം എൻ്റെ വീട്ടില് നിന്നു.
ഉം
അപ്പോ ആൾക്ക് മൻസ്സിലായി സ്വന്തം വീട്ടാരേ എങ്ങനെയാണെന്നുള്ളതും ഞാൻ ഇല്ലാത്ത അവസ്ഥ എന്താണെന്നുള്ളതും.
ആഹ്
അതില് നല്ല മാറ്റം വന്നു അവരെ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോ ഒരു മിക്ക കാര്യങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനം ഇപ്പൊ എന്നോട് ഷെയറ് ചെയ്യും.
ആഹ് അങ്ങനെ വേണം കിട്ടണ്ടെ കിട്ടുമ്പോ അങ്ങ് നന്നായിക്കോളും.
അല്ല ആ അന്ന് ഞാനത് ചെയ്തത് ഇപ്പോ എല്ലാരും എന്നോട് അതാ പറയണത് നീ അത് ചെയ്തത് നന്നായി. എന്നാണ് എല്ലാരും പറയണത്.
ഉം ഇനി അപ്പ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നോക്കും.
ആഹ് നോക്കും ഇപ്പൊ അവരെ വീട്ടിലാണെങ്കിലും ഏറ്റും എന്നെ ആളെ ആഹ് അച്ഛന് ഒട്ടും താല്പര്യല്ലാ എന്നെ കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കേം പറയേം ചെയ്യുന്നതുകൊണ്ട്.
ആഹ് അവർക്ക് അങ്ങനെ ഒന്നും മിണ്ടാതെ അവര് പറയുന്ന മാത്രം കേട്ടോണ്ടിരി ക്കുന്ന ആ ഒരു തരത്തിലുള്ളവരെ ആയിരിക്കും താല്പര്യം.
താല്പര്യം
ഉം
അതിപ്പം നമ്മക്ക് നടക്കില്ലല്ലോ നമ്മളെ ജോലിക്കും മക് പോയി പൊറത്ത് വളർന്ന് പൊറത്ത് പോയി ഒക്കെ വളർന്ന വ്യക്തി നമക്ക് നമ്മടെ വീട്ടിൽ നമ്മടെ ഫ്രീഡണ്ട്
അതെ
നമ്മള്ന്ന് വെച്ച് കഴിഞ്ഞാ ആ ലെവല് വിട് ട്ട് കളിക്കണൂല്യ ഒന്നുല്ല ലാവിഷാക്കാ അങ്ങനെ ഒന്നും ചെയ്യണ ആളല്ല ഞാൻ.
ആഹ്
ഇള്ളത് പോലെ ഇപ്പൊ ഇവരെ എന്റെ ഹസ്ബൻ്റ് ജോലി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാ പറയും എനിക്കിപ്പോ വിളിക്കാട്ടോ ഒരു കോള് വെര്ന്നുണ്ടെ
ആഹ് ശരി